സുഖായിട്ടിരിക്കുണു
ഇന്ന്ട്ട് ആഹ് സുഖം സുഖം
ഉം പിന്നെ എന്തൊക്കെയാ എന്താ വീട്ട്ല് കുക്കിയ്യാറൊക്കെ ഇണ്ടോ
കുക്കിയ്യലൊക്കണ്ട് ഫുഡൊക്കെ ഞാൻ തന്നെ ഇണ്ടാക്കല് ഇമ്മാ അട് ചോരി തൊടച്ചേരും
ചോറും ബിരി സ്പെഷ്യലായിട്ട് ബിരിയാണിം നെയ്ചോറക്കും മന്തി വല്ല്യതാ ട്ടണ് അറിയൂല്ല അത് ഫോണിലൊക്ക നോക്കിട്ടേണ്ടാക്കൊള്ളൂ
ഏഹ്
മറ്റേ രണ്ടും പിന്നെ അങ്ങനെ എക്സ്പീരിയൻസ് ആയ്ക്ക്ണ്
ആഹ് വെച്ചിട്ട്ല്ലേ ഡെയ്ലി ഒക്ക വെ വെച്ചിട്ട്ല്ലേ കടേളൊക്കെ ഇണ്ടാക്കോ
ആഹ് കടികളൊക്ക ഇണ്ടാക്കും പിന്നെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കീറ്റ് ഏഹ് എന്തെങ്കിലും വെറൈറ്റി ഒക്ക ഇണ്ടാക്കാ നോക്കും
സ്നാക്സ് ഇണ്ടാക്കാനൊക്ക ഇഷ്ടാണോ
ആഹ് അതൊക്കെ ഇഷ്ട അതൊക്ക അയ്നാണ് ഭയങ്കര താല്പര്യം ചോറും കറിം ഇണ്ടാക്കി കഴിഞാ നമുക്ക് വെറൈറ്റികളല്ലേ
ആഹ് വെറൈറ്റി പരീക്ഷിക്കാന്ല്ലേ
ആഹ് ആഹ് ഇയ്യ്ണ്ടാക്കൂലേ
ഞാൻ ആദ്യൊക്കെ ഇങ്ങനെ വെറൈറ്റി പരീക്ഷിക്ക ഇഷ്ടയിരുന്നു സ്നാക്സ് തൊക്കെ പിന്നെ പിന്നെ അതൊന്നുംല്ല താല്പര്യം പിന്നെ ചോറും കറിയും നമുക്ക് ഡെയിലി വെച്ചല്ലേ പറ്റൂ റ്റുള്ളൂ അതൊക്കെ വെക്കും ആ അതും ന്താകടിയളും തൊ ക്കങ്ങനെ ഡെയിലി വെക്കണ റുട്ടീനൊക്കെ എന്നും വെച്ചുകൊണ്ട് പോകും
ഏ ഹ് കുട്ടികള് സ്കൂളിട്ടൊക്കെ വരുമ്പോളോ
ഒന്നും കൊടുക്കൂല അവർക്ക് മറ്റേ ടാങ്ക് വെള്ളം കലക്കി ഇപ്പൊ അവർ ചായ കുടിക്കൂല്ല ടാങ്ക കുടിക്കുക അപ്പഅത് കാരണം ടാങ്ക് കലക്കും പിന്നെ ബേക്കറിയും അത് കഴിക്കാ അത്രേള്ളൂ പിന്നെ എപ്പോഴെങ്കിലും വല്ല മാഗി കൊടുക്കും മാഗി ഡെയിലി കൊടുക്കണ നല്ലതല്ലല്ലോ
ആ ആ ആ പണികളൊന്താ അത് രണ്ടാളും ഷെയർ ചെയ്തിട്ട്
അ അത് ക് ശ് ഷെറയും അതൊക്കെ ഒരുവിഷം അതൊക്കെ വേഗം കഴിയും
ആ രണ്ടാളും ഉണ്ടായതോണ്ട് കുഴപ്പല്ല ഇമ്മ ഇടുക്കൊ
ആ ഇമ്മീം ഹെൽപ് ചെയ്യൊക്കെ ചെയ്യും എന്താ കൂട്ടാന് എന്താ ഇതാക്കി തരും അരിഞ്ഞു തരും മറ്റ റ്റേ നുറുക്കിത്തരും പ അങ്ങനെയൊക്കെ ചെയ്യും
പ്രായായിക്കണോ
ഉം വല്ലാതൊന്നുല്ല നല്ലൊന്നുല്ല
ഉം
പിന്നെ മൂത്തച്ചി വർക്കിന് പോണതാണ് അപ്പൊ അത് കാരണം നേരത്തെ നമുക്ക് പോകണ്ട ട്രാവൽസിലാണ് പാ പാസ്പോർട്ടിന്റെ ഒക്കെ തിന്റെ ഉം
പിന്നെ അപ്പം ഞാനോ ഞാന് മറ്റേ പഠിക്കാൻ പോകുന്നുണ്ട്
എനി
പഠിക്കാൻ പോകുന്നുണ്ട്
ഏ എന്ത്
എസ് റ്റി ടി പി സി
ആഹ
അപ്പം അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് വേണം ജോബിന് കൊടുക്കാൻ
ആഹ
ആ അപ്പ ഞങ്ങളെല്ലാരും പോണതല്ലേ പിന്നെ വൈകുന്നേരംല്ലേ വര വന്ന് കഴിഞ്ഞ ഇതിനൊന്നും മൂടില്ല വെുത എന്താ ചായ ഉണ്ടാക്കി കുടിക്കും ബാ കറി കഴിക്കും അത്ര തന്നെ അപ്പ ആദ്യൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊക്കെ തന്നെയായിയിരുന്നു മറ്റേ യൂട്യൂബിൽ നോക്കി ഷമ്മിസ് കിച്ചന് അത് ഇത് കണ്ട ട്ട് ഓരോന്ന്ണ്ടാക്ക യിപ്പ അങ്ങനത്തെ ഒരു കാണണ ഒരു സംഭവേ ഇല്ല ഇപ്പൊ സമയല്ല പിന്നെ കുട്ടികളുടെ പഠി പ്പ ഇപ്പ വൈകുന്നേരം വന്ന് കഴിഞ്ഞാ അതൊക്കെ ഉള്ളോണ്ടേ ഉം
പാടലേ ഉം ഉംകെ ന്നട്ട് എന്താ മാപ്പിള എവിടെയാ
ഇക്ക ആഹ് നാട്ടിലെന്നെയാണ് ആളിപ്പോ ഹോട്ടലാണ്
ഉം
ഉം ഈ ഫാസ്റ്റ് ഫുഡിന്റെൊക്കെ തന്നെ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ കഴിയും
ഏഹ്
അഹന്താ ഞാനറിയില്ല ഇമ്മ തുറന്ന കൊടുക്കാൻള്ളോണ്ടേ കൊഴ പ്പല്ല പന്ത്രണ്യോക്കെ കഴിയും മ്മളാ ടൈം ആവുമ്പത്തിനൊക്കെ ഒറങ്ങുല്ലോ ഇവിടെ പിന്നെ ഇമ്മ കാത്തിരിക്കും ഉം ഇമ്മ പിന്നെ കാത്തിരിക്കും ഇങ്ങനെ എന്താ തൊർന്നു കൊടുക്കും കാത്തിരിക്കുക്കെ ചെയ്യും അതൊണ്ട് പിന്നെ കൊഴപ്പല്ല ആഹ് ഇപ്പിണ്ട്
ആഹ് പ്പാക്കെന്താ പണി
ഇപ്പ ആദ്യം തിയേറ്ററിലായിരുന്നു മറ്റേ പാലക്കാട് പ്രിയദർശിനിയൊക്കെല്ലേ തിയെറ്റർ അവിടെ ആയിരുന്നു ഇപ്പ വർക്ക് ചെയ്യണ്ടാർന്ന് ഇപ്പൊ എന്താ ഇങ്ങടെ നാട്ടിക്ക് വന്നിട്ടുണ്ട് അമ്പത് വർഷൊക്കെ ആയി അവിടെ അപ്പൊ കൊറെ വർഷയി അതുകൊണ്ട് ഇപ്പൊ നാട്ടിൽക്ക് വന്നു ഇപ്പ മക്കള് പർഞു ഇങ്ങ് പോവണ്ടാന്നുള്ള കൊറേ കാലയ്ട്ട് ആള് സ്കൂള് പഠിക്ണ ആ കാൽ തന്നൊന്നും സ്കൂളൊന്നും വല്ലാതെ പഠിക്കൂലല്ലോ കൊറച്ച് ക്ലാസ് എന്തോ പോയിട്ട് പിന്നെ അങ്ങനെ പോയതാ അന്ന് മുതല് ഇത്രേം വർഷം ആഹ് അങ്ങനെ പോയതാ ഓന്ന്ണ് ഓള്
ആഹ് ങ്ങള് സിനിമക്കൊക്കെ പോലുണ്ടോ
ഇപ്പാന്റെവിടക്ക് ഒരു വട്ടം പോയിട്ടുണ്ട് ഇല്ല അല്ല സിനിമക്കൊത് പോകാറില്ല ഇവിടുന്ന് പിന്നെ കല്യാണം കഴിഞ്ഞാ വിടെ ഇങ്ങനെ പ്പാൻ്റെവിടക്ക് പോയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ കുഞ്ഞാപ്പ ന്നാ വിളിക്കാ അമ്മൂസ ക്കാന് അപ്പൊ ആമ്മു പങ്ങനെ അവിടക്ക് പോയിട്ടുണ്ട് എന്താ ഇപ്പാന്റെ അടുത്തേക്ക് അങ്ങനെ ഞങ്ങളെല്ലാരും ഇവിട് പെല്ലാരും ഫാമിലി മൂത്തഛനു മൂത്തച്ചി ഞങ്ങളും പോയി റ്റ് അങ്ങനെ കണ്ടിക്ണ് ഒരു വട്ടം അല്ലാതെ പിന്നെ പോയിറ്റൊന്നു ഇല്ല കുട്ടികളായിട്ടൊന്നും പോയിട്ടില്ല
ഏഹ്
ഈ മക്കളെണ്ട് പോയാ ശരിയാകൂല്ല മൂ മൂ ത്തഛന് എന്താ അക്കൗണ്ടന് അക്കൗണ്ടന്റ് ആണ് പാലക്കാട്
അഹ് അഹ് ഇക്ക പിന്നെ ഹോട്ടലായതൊണ്ട് ഡെയിലി ഉണ്ടാവല്ലോല്ലേ ഫ്രീ ഒന്നുഇല്ലല്ലോ
ഇല്ല ഫീ ഒന്നുംല്ല ഞായറാഴ്ച ഒന്നും ലീവ് ഒന്നും ഇല്ലല്ലോ ഇല്ലാ ഡെയിലിണ്ട് ഏന്താ പിന്നെ എന്തെങ്കിലും സമരോ അങ്ങനെയൊക്കെ എന്തെലും ആണോ വ്യാപാരി സമരാണ് ചൊവ്വാഴ്ച ച്ച നാളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം പക്ഷെ അത് മാറ്റി വെച്ചു എന്താ ഇവിടെ ചെറുപ്പുളശ്ശേരി ഇവിടെ മറ്റേ ബസ് സ്റ്റാൻഡ് മാറ്റയിന്റെ അങ്ങനെ സമര വെക്കുന്നു ണ്ട്ന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പ അത് ആഹ് മെസ്സേജിൽ കാണണ്ട് അത് മാറ്റിന്ന് അങ്ങനൊക്കെ വര്ന്നം ആൾക്ക് ഒരു ലീവ് കിട്ടാന്
ആഹ് അല്ലെങ്കി പെരുന്നാള് ഒക്കെ ആവണല്ലേ?
പിന്നെ പെരുന്നാളൊക്കെ ആവണം പെരുന്നാൾ ആകുമ്പോ ഞങ്ങള് പിന്നെ വിരുന്ന് പോണയ്
അല്ലഎന്താ നോമ്പിൻ ഒക്കെ അപ്പൊ തൊർക്കൂലല്ലോ
നോമ്പിൻ എന്താ തോർക്കുവേ എന്താ ആഹ് ആതിയൊക്കെ കുറച്ച് തൊറ ക്കാതിരുന്നിന് പക്ഷെ നോമ്പിന് ഈ ഓർഡറുകൾ നല്ലോം കിട്ടുന്നുണ്ട് ഇപ്പൊ ആരും അങ്ങനെ സിംഗിൾ ആയിട്ട് ച്ച് ആരും അങ്ങനാ കുക്ക് ചെയ്യില്ലല്ലോ പിന്നെ ഒരു നോമ്പ് തൊറ ഇക്ക ഉണ്ടെങ്കിൽ അധികം ഹോട്ടലിൽ ഏൽപ്പിക്ക ചെയീണ് അപ്പൊ ഫാസ്റ്റ് ഫുഡ് ആണ് ഈ മന്തി ബിരിയാണി അങ്ങനെ എല്ലാതും ഉണ്ട്അൽഫാ അപ്പാ ആഹ് ഇപ്പൊ നോമ്പിൻ ഇപ്പ തുറക്ക്ണ്ട്
ഏഹ്
ഉം
ഉം ഇന്നിട്ട് നിങ്ങളൊക്കെ എപ്പഴാ ഫുഡ്ഒക്കെ കഴിക്കാൻ
ഞങ്ങളോ രാത്രി എട്ട് മണി എട്ട് മണി കൃത്യ അഹ് മഗ്‌രിബി ആഹ് കുട്ടികൾക്ക് ഒരു മഹരിബ് റ്റു ഇഷാഹ് വരെ അവര് പഠിക്കാൻ ഇരിക്കോള്ളൂ ആഹ് ഒരു മണിക്കൂർ അവന് പഠിക്കാൻ ഇരിക്കോള്ളൂ അത് കഴിഞ്ഞാ പിന്നെ നേരെ ഫുഡ് കൊടുക്കും പിന്നെ അവനെ കെടത്തി ഉറക്കും രാവിലെ എണീ മറ്റെ മദ്രസല്ലേ അപ്പൊ മദ്രസ പോയിക്കണം
പിന്നെ ഓൽക്കായാലും ബുദ്ധിമുട്ടാണല്ലോ? ഞമ്മക്കന്നേ ബുദ്ധിമുട്ടാട്ടോ എനിക്കെന്നെ തലവേദന ഒക്കെ വരും ഉറക്കം കിട്ടയില്ലെങ്കിൽ അതേപോലെ ഭക്ഷണം ഒന്നും ശരിക്ക് കഴിച്ചില്ലെങ്കിൽ ഒക്കെ
ആഹ് അ അപ്പ അങ്ങനെ ഞങ്ങളും കിടക്കും
ആഹ്
ഉം
ഭയങ്കര കച്ചറാ ആയ്താണ്
കുട്ടികളോ
കുട്ടികള് പഠിക്കാനൊക്കെ വിളിച്ചു വരുത്തണം ഇവിടെ ഒരു പെൺകു കുട്ടി ഉണ്ട് മൂത്തച്ഛന്റെ രണ്ടാമത്തെ കുട്ടി പെൺകുട്ടിയാണ് അവള് മാത്രം കറക്റ്റ് ആയിട്ട് അവൾക്ക് പേടിയാ പഠിച്ചിട്ടില്ലക്കിൽ എന്തെങ്കിലും റിവിഷ്യൻന്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് എന്തെങ്കലും ഫങ് ക്ഷനൊക്കെ പോയ ദിവസംആണങ്കിൽ പിറ്റേ ദിവസം ഞാനത് നോ യിട്ടില്ല രാവിലെ എണീറ്റ പാടെ ഈ ഒരു ടെൻഷനോട് അവൾ നീക്കാ അവൾക്ക് മാത്രം ഉണ്ടാവും ഒരു ടെൻഷൻ ആഹ് ആഹ് അവള് ഫുൾ മാർക്കാ അവള് നല്ല പഠിക്കും എന്താ ഇവർക്ക് പിന്നെ അങ്ങനത്തെ ഇതൊന്നുമില്ല നമ്മൾ പിടിച്ച് വലിച്ച് നമുക്ക് വേണ്ടിട്ട് പഠി ക്കാ ഇന്റെചെക്കന്ക്ക് ഒക്കെ ഞാൻ എനിക്ക് വേണ്ടി പടിക്കാ അവനും എന്താ അവളും ഒരേ ക്ലാസ്സിലാണ്
ആഹ് ആഹ് പിന്നെ ന്ന ആൺകുട്ടികളല്ലേ അപ്പൊ പിന്നെ ആഹ് ഒരു കളിന്റെ സമയണല്ലോ ഇപ്പൊ?
ആഹ് എനിക്ക് വേണ്ടിട്ടാണ് അവൻ പഠിക്ക്ണത് അവൻ എന്ത് പഠിച്ച് മാർ ക്ക് കിട്ടിയാൽ അത് ഇമാക്ക് വേണ്ടിയിട്ട്ഞാൻമെടിച്ച് കൊടുന്നിട്ടുണ്ട് മാർക്ക് അത് എനിക്ക് വേണ്ടി മേടിച്ചു കൊടുന്നതാ ഓന് അല്ലാതെ അവൻക്ക് വേണ്ടിട്ടല്ല ഉം പിന്നേ ഒരു സമാധാനം എന്താന്ന് വച്ചാല് അവളുടെ ക്ലാസ്സിൽ തന്നെയാണ് ഇവനും അപ്പോ അടി കി ട്ടിക്കഴിഞ്ഞാ നാണക്കടാ അവള് ഇവിടെ വന്ന് പറയില്ലേ അപ്പൊ എല്ലാരുടെയും മുന്നിൽ വെച്ചിട്ട് പറയല്ലേ അപ്പൊ അത് കാരണം മാക്സിമം അടി കിട്ടാതെ രക്ഷപ്പെടും ഇവന് വേറൊള്ള കാര്യത്തിലൊക്കെ ഒഴപ്പാണ് ഒന്ന് ജെ
ഉം
അടി കിട്ടാതെ രക്ഷപ്പെടുക മറ്റോള് പിന്നെ നല്ല പഠിക്കും ഫുൾ മാർക്കായിരിക്കും ഒരു മാർക്ക് പോലും പോവില്ല രണ്ടാം ക്ലാസ്സിലാണ്
ആഹ് ആഹ് ആഹ് രണ്ടിലല്ലേ ഉം ഉം ഉം പിന്നെ വേറെ എന്തൊക്കെയാ എന്നിട്ട് ഇന്നെന്താ സ്പെഷ്യല് ഫുഡിന് എന്താ
ഇന്ന് വെണ്ടക്ക കറിയും പിന്നെന്താ നെത്തൽ ഇതൊക്കെ പൊരിച്ചിക്കണൂ പിന്നെ എന്തോ ഒരു ഉപ്പേരി പയർ ഉപ്പേരിയോ അങ്ങനെ എന്തോ
നത്തലില്ലേ ഞങ്ങളവിടെ
ഉം വത്തൽ എന്നാ പറയാ
ആഹ് ആഹ് ഞങ്ങക്കും ഇന്ന് അത് തന്നെ വത്തല് പൊരിച്ചതും
ഉം ഉം ഇവിടെ നത്തല്
പിന്നെ ചക്കക്കുരു മുരിങ്ങ കറി
ഉം
പിന്നെന്താ വേറെന്താ കുട്ടിക്ക് മീനൊക്കെ കൊടുക്കൂല്ലേ
ആഹ് കുട്ടിക്കെല്ലാം കൊടുക്കും ഓന് പിന്നെ ആ കൊടുക്കാൻ സമയായപ്പോ തന്നെ കൊടുക്കല് തുടങ്ങിയേക്കണ് എട്ട് മാസം കഴിഞ്ഞപ്പോ തന്നെ ഓന് ഇങ്ങനെ അതൊക്കെ
അതും ട്രൈ ചെയ്യന്നാ നല്ലത് എന്ത് ചെറുതാകുമ്പോ തന്നെ നമ്മള് കൊടുത്താലേ
ആഹ് ഓന് ഇറച്ചിയും മീനും ചിക്കനും ഉപ്പേരികളും ഒക്കെ തിന്നണ ഇഷ്ടാണ്
ആഹ്
ചോറും ചോറാണ് പിന്നെയും പോവാത്തത് ബാ ക്കിയുള്ള കൂട്ടാനുകളൊക്കെ അങ്ങനെ തിന്നോളും
ഉം കോറോ കൊടുക്കുവോ
ഏ അതൊന്നും കൊടുക്കലില്ല
ആഹ് കോറ ശരിക്കും ഒരു മൂന്ന് വയ സ് വരെയൊക്കെ കൊടുക്കണ നല്ലതായിരുന്നു നമ്മടെ ഈ
മറ്റേ റാഗി റാഗീനെയാണോ പറയണെ റാഗി ആ ആ റാഗി ആ ആ റാഗി ചോളാണ്ടീന്നൊ ക്കെ പറയും. അത് ഞാൻ കൊടുത്തീന് ആദ്യം കൊടുത്തീന് ഇപ്പം അങ്ങനെ കൊടുക്കലില്ല ഇപ്പൊ അംഗനവാടി പൊടിയുണ്ടല്ലോ അമൃതം
ആഹ് ആഹ്
അത് അത് അത് കഴിക്കും ഓന് അത് ഭയങ്കര ഇഷ്ടവാ അത് കുളിയൊക്കെ കഴിഞ്ഞാ വന്നങ്ങനെ ആ അത് കഴിക്കും
ആഹ്
അപ്പൊ ചെല ദിവസം വിശക്കുമ്പം എനിക്കത് മതി പറയും അപ്പൊ അങ്ങനെ അത് കൊടുക്കും
ആഹ്. എന്നാ ശരിന്നാ.
ആഹ്. ഓക്കേന്ന ന്നാ ഓക്കെ.
ആഹ്.